ആഹ് ആഹ് ഞാൻ വീട്ടിലാ
ആഹ് ഞാൻ ഇവിടെ കൊ റച്ച് പരിപാടിയിലായിരുന്നു കൊറച്ചൂടെ പരിപാടി ഉണ്ടായിരുന്നു അതിന്റെ പുറകെയായിരുന്നു നിനക്കറിയാല്ലോ ഞാൻ എന്റെ ടെറസില് കൊ റച്ച് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാൻ തൊടങ്ങിയിട്ടുണ്ട് എന്റെ ടെറസില്
ആണോ ആഹ് നല്ല കാര്യാണ് എനിക്കുണ്ടൊരു അടുക്കളത്തോട്ടം
ഞാൻ രാത്രി ഇങ്ങനെ കൊറച്ച് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇതിനകത്തൊക്കെ ഒന്ന് വന്ന് പരിപാലിച്ചിട്ടൊക്കെ ക്ക്യ കെടക്കുന്നത് അപ്പൊ ഞാൻ
ആണല്ലേ ആഹ് ആഹ് ആഹ് ശരിക്കും നമുക്ക് മനസ്സിനൊരു ആഹ് മനസ്സിനൊരു കുളിർമ കിട്ടുന്ന ഒരു ആക്ടിവിറ്റിയാ അത്
അതെ അതെ വല്തായിട്ടൊന്നുല്ല ഇങ്ങനെ ചെർതായിട്ട് തൊടങ്ങി വരുന്നതേ ഉള്ളൂ പ്പ അത്യാവശ്യം നല്ലൊരു വലിയ ടെറസ് ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു അതായത് ക്ലൈംബോസ് ഒന്നും തൊടങ്ങിയില്ല അല്ലാതെ നമ്മുടെ തക്കാളി ഉം എല്ലാം രണ്ടും മൂന്നും മൂട് വെച്ചേ ഉള്ള് പിന്നെ നിനക്ക് കൊറച്ച് കൃഷിയൊക്കെ ചെയ്ത് അറിയാവല്ലോ എന്തെങ്കിലൊക്കെ അറിയാവോ ഈ ജൈവ വളം
ജൈവവളം ആദ്യം നമ്മളെ ഈ ഇത് നടുമ്പോ തന്നെ നമ്മളെ ഈ സാൽമോണല്ല ബാക്ടീരിയയുടെ ഇത് വാങ്ങിക്കാൻ കിട്ടും സാൽമോണല്ലേ അല്ലേടാ എനിക്ക് തെറ്റിപ്പോയി സ്യൂഡോ മൊണാസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയയുടെ കൾച്ചർ വാങ്ങിക്കാൻ കിട്ടും അതിങ്ങനെ പൊടിയായിട്ടാ കിട്ടുന്നത്
ഓക്കെ
ആഹ് അത് നമ്മൾ കലക്കിയിട്ട് ഒന്നുങ്കിൽ ഈ തൈ അതിനകത്ത് കുറച്ചു നേരം ഒരു അരമണി ക്കുർ മുക്കി വെച്ചിട്ട് നടണം എന്നിട്ട് നട്ടതിന് ശേഷം ഒരു രണ്ടു ദിവസം കഴിയുമ്പം ഇത് തളിച്ചു കൊടുക്കാം കുറച്ചാ മണ്ണിൽ ഒഴിച്ച് കൊടുക്കാം ഇത് ശരിക്കും നമ്മുടെ മണ്ണിലുള്ള ഒരു ബാക്ടീരിയ അപ്പൊ അത് നമ്മള് കുറച്ചുകൂടി കൊടുക്കുമ്പം ആഹ് ചെടിക്ക് ആഹ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വിഘടിപ്പിച്ച് കുറച്ചുകൂടി ഇതൊക്കെ വലിച്ചെടുക്കാൻ പറ്റും ഈ ബാക്ടീരിയയുടെ സഹായത്തോടെ
ഓക്കേ ഓക്കെ അപ്പൊ ഈ നമ്മളിപ്പോ ഒരു ഒരു ചെടിച്ചട്ടിക്കകത്തൊക്കെ നമ്മള ഇപ്പോ ഒരു സാധാ മണ്ണി വെക്കുന്നതിനെക്കാട്ടി നല്ലത് കുറേ വളമുണ്ടല്ലോ
ആഹ് നമ്മള് സാധാ മണ്ണിൽ വെക്കുന്നതിനേക്കാളും ഇപ്പൊ കൊറ കൂടി ഈ ടെറസിലെ കൃഷിക്ക് സജസ്റ്റ് ചെയ്യുന്നതെ അതായത് നമ്മുടെ ടെറസിൽ ഒത്തിരി അങ്ങനെ മണ്ണെല്ലാം കൊണ്ടുവച്ച് വെയറ്റു ആക്കരുതല്ലോ അപ്പം നമ്മളൊരു പകുതി വരെ കരിയില ഉണ്ടല്ലോ കരിയില നിറച്ചിട്ട് കുറച്ച് മണ്ണും നിറച്ചിട്ട് പിന്നെ മെയിനായിട്ട് നമ്മൾ എല്ലിപൊടിയും ചാണകവും ആണ് പച്ചക്കറി കൃഷിക്ക് ഉപയോഗിക്കുന്നത് എല്ലുപൊടി ശകലേ ഉപയോഗിക്കാത്തോളൂ കേട്ടോ
പിന്നെ നമ്മുടെ മറ്റേയില് ചാകിരിച്ചോറോ
ആഹ് ചക് ചകരിച്ചോറ് ചകിരിച്ചോറിന്റെ അതേ എഫക്ട് തന്നെയാണ് ഈ കരിയിലയും ചെയ്യുന്നത് വെള്ളം ഈർപ്പത്തിനെ പിടിച്ചു നിർത്തും അതാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈർപ്പം എപ്പോഴും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ തക്കാളി വെണ്ടയ്ക്കൊക്കെ എപ്പോഴും ഈർപ്പമുള്ള മണ്ണായിരിക്കണം ഇതൊക്കെ ഒരു നാല്പ്പത് ദിവസം ആവുമ്പോ കായ്ക്കും കേട്ടോ തക്കാളിയും വെണ്ടയൊക്കെ നല്ല കായകളായിത്തുടങ്ങും
ആഹ് ഇപ്പൊ തന്നെ ഒരു പൂവൊക്കെ ഇട്ട് തുടങ്ങി ഞാന ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മാസം ഒക്കെ ആയി അത് പെട്ടെന്ന് ഇങ്ങനെ ഇരുന്നപ്പോ ഒരു ഒരു ഇങ്ങനെ ഒരു മനസ്സിലൊരാഗ്രഹം വന്ന അങ്ങനെ അപ്പ എന്തായാലും ടറസ്സ് വെറുതെ കിടക്കും അല്ലേ അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് അപ്പൊ നമ്മുടെ കൃഷിഭവനിൽ പോയിട്ട് ഇങ്ങനെ കൊറച്ച് സീഡുകളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചായിരുന്നു
ഓ നമ്മള് സീഡ് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതേടാ ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകള് വാങ്ങിക്കാൻ കിട്ടും ലാബിൽ തന്നെ ഇതാക്കി കൊണ്ടുവരുന്ന ആഹ് ഒരു തൈക്ക് മൂന്ന് രൂപ വെച്ചൊക്കെ ആവും പക്ഷെ എങ്കിലും ഈ തൈകള് ഒരു പത്തിരുപത്തഞ്ച് ദിവസം ആകുമ്പോ തന്നെ നമുക്ക് കായ കിട്ടി തുടങ്ങും അതാണ് ഈ തൈകളുടെ പ്രത്യേകത അതും അല്ല നമ്മള് വിത്തിട്ട് കിളിപ്പിക്കുന്ന തൈ വളരെ പെട്ടെന്ന് ഈ അസുഖങ്ങള്ൾ ബാധിക്കും ആഹ് തൈകൾക്ക് പക്ഷെ ഇവരിങ്ങനെ ഹൈബ്രിഡ് ആയിട്ട്
ആഹ് നമ്മളിപ്പ ഇങ്ങനെ നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽന്ന് തന്നെ ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അത് ഇത് നാടൻല്ലേ പക്ഷ ഈ ഹൈബ്രിഡ്ന്ന് പറയുമ്പോം പെട്ടെന്ന് കായ്ക്കാനൊക്കെ അവരെന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്നുണ്ടായിരിക്കുമുവോ
അവര് രാസവളം ഒന്നും ആഡ് ചെയ്യുന്നല്ല ഈ അതിന്റെ ഈ ജീൻസ് എഡിറ്റ് ചെയ്യുന്നുന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയൊക്കെ ടിഷ്യൂ കൾച്ചർ ചെയ്തും അങ്ങനെയൊക്കെ ലാബുകളിൽ ആഹ് മറ്റ് രാസ ഇതൊന്നും ചേർത്തല്ല അവര് ചെയ്യുന്ന ടെക്നോളജി ബയോടെക്നോളജി ഇപ്പം വളരെ ഇതായിട്ട് വികസിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ആഹ് ബയോടെക്നോളജിയുടെ ടെക്നിക്സ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന തൈകളാ ഈ ടിഷ്യൂ കൾച്ചർ വാഴയൊക്കെ കേട്ടിട്ടല്ലേ നീ
ആഹ് ആഹ് ആഹ് ഓക്കെ
ആ അതിന്റെക്കെ പ്രധാന ഇതെന്ന് പറഞ്ഞ ഞ രോഗം ബാധിക്കത്തില്ല മറ്റുള്ളവർക്കൊക്കെ പെട്ടന്ന് ഇങ്ങനെ കീടം കയറും രോഗങ്ങള് ബാധിക്കും
പിന്നെ ഈ നമ്മളിപ്പോ അഥവാ കീടം ഈ അതായത് ഇപ്പ നമ്മുടെ നമ്മുടെ വള്ളിപ്പയറൊക്കെയില്ലേ
ഉ
ഈ വള്ളി പയറിലൊക്കെ പെട്ടെന്നാണ് ഈ ഉറുമ്പ് അരിക്കുന്നതും അതില പുഴുവരിക്കുന്നൊക്കെ ഭയങ്കര പെട്ടെന്നാണ് അതില് അപ്പൊ അത് ഇപ്പൊ ഇപ്പ നമ്മുടെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലൊക്കെ റെമഡി ഉണ്ടോ ഇതിനിങ്ങനെ ഇതാ ഇപ്പോ ഓരോ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണല്ലോ ഈ കറിവേപ്പിലൊക്കെ ത ഴച്ചു വളരാന് കറിവേപ്പിലയിലൊക്കെ നല്ല പെട്ടെന്ന് ആഹ് കഞ്ഞി പക്ഷെ കഞ്ഞി വെള്ളം ഒഴിച്ചിട്ട്‌ എനിക്ക് അങ്ങനെ റിസൾട്ട് ഒന്നും വന്നില്ല വേറെ എന്തെങ്കിലും
ആണല്ലേ ആ കീടങ്ങള് പോകാൻ വേണ്ടി നമ്മള് മഞ്ഞപ്പൊടി കലക്കിയിട്ട് അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ വേപ്പുണ്ടല്ലോ വേപ്പിന്റെ ഇല അല്ലെങ്കിൽ വേപ്പിന്റെ കുരു കിട്ടുവാണെങ്കിൽ അതാ ഏറ്റവും നല്ലത് അത് അരച്ച് ച്ചന് ശേഷം നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് അത് വെള്ളം വളരെ കോൺസെൻട്രേറ്റ് ആയിട്ട് ഒഴിക്കരുത് കേട്ടോ ട്ട ചെടി കരിഞ് പോവും വെള്ളം നല്ല കൂട്ടി ഒഴിച്ച് നേർപ്പിച്ച് നമ്മള ഒഴിക്കും അ ഇത് ഭയങ്കര നല്ലൊരു എഫക്ട് തരുന്ന സാധനമാ
ഓക്കെ ഓക്കെ അങ്ങനെയുള്ള കൊറെ ഇങ്ങനെ വീഡിയോസ് ഒക്കെന്നെ കണ്ടിട്ടുണ്ട് ഈ നമ്മുടെ ഈ പുഴുവൊക്കെ കേറി അരിച്ച അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇങ്ങനെ പുഴു കയറുന്നതീ വള്ളിച്ചെടികൾക്കും ആഹ് എനിക്ക് തോന്നുന്നു ഈ കറിവേപ്പിലേക്ക ഒക്കെ ആയിരിക്കും കൂടുതലും കേറുന്നതല്ലേ
പിന്നെ പണ്ടൊക്കെ ഇങ്ങനെ പുകയില കഷായം ഉണ്ടാക്കുവാരുന്നു പുകയില വെള്ളത്തിലിട്ടിട്ട് അതിനകത്ത് സോ പ്പ് വെള്ളം മിക്സ് ചെയ്ത് അത് രണ്ടും കൂടി ഡെയ്ലൂട്ടാക്കിയിട്ട് ഒഴിക്കും
അപ്പം നല്ലാണല്ലേ
ആഹ് അതും നല്ലതാണ് പുകയില വാങ്ങിക്കാൻ പ നമ്മള് വീട്ടിൽ മുറുക്കുന്ന പ്രായമായവരു വല്ലരു ഉണ്ടെങ്കിൽ പുകയിലെ വളരെ എളുപ്പത്തിൽ കിട്ടും അല്ലേ പിന്നെ ഇതൊക്കെ വാങ്ങൻ നമ്മള് അന്റെ കടയിൽ പോണല്ലോ
ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഈ മത്തങ്ങ, വെള്ളരിക്ക അതൊക്കെ ഈ നമ്മളിപ്പം ടെറസിൽ നമുക്ക്പ്പൊ ഒരു ചെടിച്ചട്ടിക്കാത്ത അതിന്റെ ആ തൈ അയ്ന്റെ വേരിങ്ങനെ വെച്ചിട്ട് പിന്നെ അത് ഇങ്ങനെ താഴോട്ട് വളരുമ്പം നമ്മ ടെറസിലോട്ട് ഇങ്ങനെ പടരുമ്പം അതിങ്ങനെ മണ്ണിൽ തന്നെ പടരണോന്ന് ഇല്ലല്ലോ
മണ്ണിൽ തന്നെ പറ പടരണോന്നില്ല പക്ഷെ ഒരു കുഴപ്പന്താന്ന് വെച്ചാല് നമ്മുടെ ടെറസ് ചൂടല്ലേടാ ഇച്ചിരി വെയിലടിക്കുമ്പോ ചൂടാവുമ്പോ ഈ കായ് പിടിച്ചു വരുന്നത് ആ ചൂടിനകത്ത് തട്ടി ഇരിക്കുമ്പോ അതങ് അഴുകി പോവും അല്ല നമ്മളൊരു കാര്യം ചെയ്താൽ മതി അ താഴെ ആയി കഴിയുമ്പോ അതിന്റെ താഴെ എന്തെങ്കിലും ഓലയോ ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ചെറുതായിട്ട് ഇങ്ങനെ നനച്ച് നമ്മള് വെള്ളം ഒഴിക്കുന്ന സമയത്ത് നനയും അവര് ഇങ്ങനെ കൊണ്ടുവന്ന മൂടി ഇട്ടിരുന്നാ മതി ഇതിന്റെ താഴെ ആയിട്ടൊന്ന് എടുത്ത് ഇട്ടിരുന്നാ മതി അപ്പൊ പ്രശ്നം ഒന്നും ഉണ്ടാവത്തില്ല
ഓക്കെ ഓക്കെ ഓക്കെ അതുപോലെ തന്നെ ഇപ്പ നമ്മുടെ കൃഷിയിൽ തന്നെ പല കൃഷികളും ഉണ്ടല്ലോ
ആഹ്
പല പല പല പല രീതിയിൽ ഇപ്പം നമ്മളിപ്പ മണ്ണിലാണ് കൃഷി ചെയ്യുന്നത് അപ്പം മണ്ണില് കൃഷി മണ്ണില് മണ്ണ് ഇല്ലാതെ തന്നെ കൃഷി ചെയ്യുന്ന ഒരുപാട്
സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടല്ലോ അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവാേ
ഈ അക്വാപോണിക്സിനെ പറ്റി നീ ക കേട്ടിട്ടുണ്ടോ
ആ കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി ചോദിച്ചത് അപ്പൊ അത് എങ്ങനെയാണ് സംഭവം
അതന്ന് പറഞ്ഞാൽ നമ്മള് തക്വാസോണിക്സ് പ്രധാനമായിട്ടും ആ വെള്ളത്തിലാണ് വളർത്തുന്നത് അ ഈ വെള്ളത്തിൽ വളർത്തുന്നതിനോടൊപ്പം തന്നെ ഈ മത്സ്യ കൃഷി ചെയ്യുന്നവര് ആ വെള്ളത്തിൽ വളർത്തി കഴിഞ്ഞാൽ അതായത് ഈ മത്സ്യത്തിന്റെ ആ ടാങ്കീന്ന് അതിന്റെ വിസർജ്യത്തിൽ അടങ്ങിയിരിക്കുന്ന സാധനങ്ങള് വളവായിട്ട് വലിച്ചെടുത്ത് വളരാൻ സസ്യങ്ങളെ അനുവദിക്കും അത് മറ്റൊരു ടാങ്കിലേക്ക് ഈ ഒരു ചെടികൾ നട്ടേക്കുന്ന ആ ഒരു പാസേജിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അപ്പ അതിൽ നിന്നുള്ള ആ ജൈവാംശം ഊറ്റിയെടുത്ത് ചെടികൾ വളരും
ഓക്കെ ഓക്കെ അങ്ങനൊക്കെയുള്ള കാര്യങ്ങള് ഉണ്ടല്ലേ
അതെ അതെ
നമ്മളിപ്പം ഈ ചെറിയ രീതിയിൽ തുടങ്ങിയത് കൊണ്ട് അത്യം പറഞ്ഞാ ഇങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്ക് അതിനെ പറ്റി കടുതൽ അറിയാനൊക്കെ ഒരുപാട് താല്പര്യം വന്ന് വന്ന് തുടങ്ങി അപ്പം പച്ചക്കറികൾ മാത്രമല്ല ഇപ്പൊ ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് നല്ല സ്ഥലം വേണം
അതെ ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നമുക്ക് ടെറസൽ കൃഷി ചെയ്യാൻ പറ്റും അതിന് കുറ ഇങ്ങനെ മുള്ള് ആണെന്നേ ഉള്ളൂ
ആ ഡ്രാഗൺ ഫ്രൂട്ട് പറ്റും അല്ലാതെ നമ്മുടെ ബാക്കിയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ നല്ല മരങ്ങളിലല്ലേ പിടിക്കുന്നത്
ആ അതെതെ പിന്നെ പൈനാപ്പിള് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും മാതള നാരയുടെയും ചെറിയ തൈ ചെറുതായിട്ട് വളരുന്ന തൈകള് കിട്ടും
ഓക്കേ ഓക്കേ അപ്പൊ ഈ പിന്നെ ഫ്ലവേഴ്സും പൂക്കളുടെ ഒക്കെ കാര്യങ്ങളും അത് ഇത് അപ്പൊ ഈ പൂക്കളൊക്കെ പൂക്കാൻ ഒത്തിരി പൂക്കളെ പിടിക്കാൻ എന്തൊക്കെയോറ ഈ നമുക്ക് അല്ലാതെ റെമഡികൾ ഉണ്ടോ വീട്ടിലുണ്ടോ അതോ പുറത്തെ എന്തെങ്കിലൊക്കെ അതിൻ്റെ സ്പ്രേ ഒക്കെ അവൈലബിൾ ആണോ
പൂക്കള് പിടിക്കാനായിട്ട് മെയിന് ആയിട്ട് നമ്മള് രാസവളങ്ങളാണ് ഉപയോഗിക്കുന്നത് ഉം അങ്ങനെ പൂക്കാൻ പ്രത്യേകിച്ച് ജൈവ വളം ഒന്നും ഉണ്ട് ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല ഇങ്ങനെ പൊടികളൊപ്പ വാങ്ങിക്കാൻ കിട്ടും ടാബ്ലറ്റ് പോലെയും മണ്ണി കുഴിച്ചിടുന്നതും ഒക്കെയ ആയിട്ട് കിട്ട്
ആ അതൊക്കെ ഇങ്ങനെ കേട്ട്ട്ടേ ഉള്ളൂ പക്ഷെ എങ്ങനെ സംഭവംന്നും അറിയത്തില്ല ഞാൻ പർഞ്ഞിലേ ഇപ്പൊ അങ്ങോട്ട് തൊടങ്ങിയതുണ്ട്
എല്ലാം അറിയാനൊരാഗ്രഹം ഉണ്ട് ചെയ്യണോന്നുണ്ട്.
പിന്നെ ഈ മുല്ല കൃഷിയൊക്കെ വളരെ നല്ല സാധനമാണ് കാരണം കിലോയ്ക്ക് ഇപ്പൊ ഒരായിരം രൂപ വരെ വെലയുണ്ടാക്ക. വാണിജ്യ അടിസ്ഥാനത്തിനൊക്കെ നമുക്ക് ഒര അത്യാവശ്യം കാര്യങ്ങളെല്ലാം കാരണം പക്ഷെ അങ്ങനെ ചെയ്യുമ്പോ നമ്മൾ ഒരു ദിവസം തന്നെ ഒര് കിലോ മുല്ലപ്പൂ കിട്ടണങ്കിൽ എത്ര ചെടി ചിന്തിക്കണം ഒരു പത്ത്, നൂറ് ചട്ടിയിലൊക്കെ കൃഷി ചെയ്താ ചെലപ്പോ ദിവസം ഒരു കിലോ പൂ വെച്ച് നമുക്ക് കിട്ടായിരിക്കും
അതുപോലെ നമ്മൾ ഈ ഓണത്തിന്റെ ഒക്കെ സമയക്കെ ആകുമ്പഴത്തേലും നമ്മടെ മറ്റേ ബന്ധിപ്പൂ ഇല്ലേ മ റ്റേ മാരിഗോൾഡ്
അതൊക്കെ ഇനി കൃഷി ഭവനിന്നൊക്കെ തൈകള് കൊടുക്കും.
ആ അതിന്റെയക്കെ അത് ന്ന് പറയുമ്പഴത്തേക്കും അതിന്റെ ആ ഒരു പൂവിന്റെ അരിച്ചില് തന്നെ എവിടെങ്കിലും ഇട്ടാവോ ഇത്തിരി തൈ കിളിക്കും.
ആണാണ്
ആ അപ്പം അതി ആ പൂക്കളക്കെ നമ്മള് അത്യാവശ്യം നല്ല കൊറച്ച് കൃഷിയക്കെ ചെയ്ത് ആ ഒരു ഓണ ത്തിന്റെ സമയൊക്കെ ആകുമ്പത്തേക്കും നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അല്ലേ?
ആണോ ആ കാരണം ഇതിന് പക്ഷെ നല്ല വെയില് വേണം.
ആ ചെലർ പറഞ്ഞിട്ടില്ലേ ഈ ചീര കൃഷിയൊക്കെ ചീരയുടെ ഒര് സമയാവും
ആ ഒരു സമയണ്ട് മെയിനായിട്ട് നമ്മള് ചീരകട്ട് ഡിസംബർൽ ഇടേണ്ടത്.
ആ നല്ല രീതിയിൽ സ്ഥലം ഉള്ളവര ക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലേ ടെറസിലും ചെയ്യുന്നവരുണ്ട് ടെറസില് മണ്ണ് ഏ അല്ലെങ്കിൽ മണ്ണിൻ്റെ ആ ഒരു ഇത് കൂട്ടി ഇതിൽ അത്രയും വേരാവശ്യല്ലാ
ഇല്ല ഇല്ല അല്ലെങ്കിൽ നമ്മളിങ്ങനെ പി വി സി പൈപ്പ് പകുതി കൊണ്ട് മുറിച്ച്ട്ടെ അതിനകത്തിക്ക് മണ്ണ് നറച്ച് അങ്ങനെയും നടാൻ പറ്റും.
ആ അങ്ങനെ നടാൻ പറ്റ അങ്ങനെക്കെ ഒരുപാട് ബിസിനസ് ഒക്കെ ഓരോത്തര് ഓരോ സമയത്ത് ഓരോ ക്ലൈമറ്റ് മാറുന്ന അനുസരിച്ച്
മാറിക്കൊണ്ടിരിക്കും നമുക്ക് ഫെബ്രുവരി ഒക്കെ ആവുമ്പഴേത്തേ വിളവെടുക്കും ഡിസംബറിൽ എട്ട് കഴിഞ്ഞ്.
ഓക്കെ ഓക്കെ അങ്ങനെയക്കെ ചെയ്യുന്ന അതൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ചീരയുടെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ.
കേട് വരത്തില്ല
ആ ചീരയുടെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ പച്ചച്ചീരയുണ്ട്
ചുവന്ന ചീരയുണ്ട് പിന്നെ പൊന്നാം കണ്ണിന്ന് പർഞ്ഞ ചീരയുണ്ട്. പിന്നെ സാമ്പാർ ചീരയുണ്ട് പാലച്ചീരയുണ്ട്.
ആ പാലച്ചീരായിട്ടുണ്ട് ഈ എല വർഗ്ഗങ്ങൾ തന്നെ ഒരുപാട് ഗുണങ്ങുളള്ളത് സംഭവാണ് പക്ഷെ അതൊന്നും അങ്ങനെ ആർക്കും
കാൽസ്യംമാണ്
അതെ അതെ
ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളൊ
ഗുണങ്ങളുണ്ട് പിന്നെ